ആഹ്
എന്താ പാട്
ചടങ്ങ്കള് ചടങ്ങുകളൊക്കെ എങ്ങനെയാണ് നിങ്ങടെ അവ്ടെ
ഞങ്ങള ചടങ്ങുകളൊക്കെ ഓ വിരുന്ന് കല്യാണം കഴിഞ്ഞാൽ വിരുന്ന് വിളിക്കും അങ്ങനെത്തെ ഒക്കെ ചടങ്ങുകളൊക്കെ വിര്ന്ന് സൽക്കാരം ഓരോ പിന്നെ ഓരോ ഇത് ഏത് പ്രശ് സവത്തിന് വരുമ്പോ കൊണ്ടുപോവുമ്പോ അതിനുള്ള ചടങ്ങ്ണ്ട് അങ്ങനത്ത പലേ ചടങ്ങുകളും ഒണ്ട് ഞങ്ങളേല്
ഉം ഉം ഉം ഇപ്പൊ നിങ്ങക്ക് ഇപ്പ ഒരു കുഞ്ഞാവക്കെ വന്ന് കഴിയമ്പം എന്തൊക്കെ പരിപാടി ഇണ്ടാവും
ഓഹ് കുട്ടീന്റെ കാതുകുത്തല് ആണ് കു കുട്ട്യേളാവുമ്പ സുന്നത്ത് കല്യാണം അങ്ങനത്തെക്കെ അതൊക്ക പരിപാട്യളോക്കെ ഇണ്ടാവും അതേക്കെ പെൺകുട്ടികളാകുമ്പ കാതു കുത്ത് പിന്നെ അത് ഓരോ ചടങ്ങേളും പലേ ചടങ്ങേളും ഉണ്ട് ഞങ്ങളേല്
ഉം ഉം
ഇങ്ങളെ അവ്ടെ ഒക്കെ എങ്ങനെ ചടങ്ങ്
ഞങ്ങടെ ഇവിടാ ആഹ് കല്യാണം കഴിഞ്ഞാ പിന്നാ ആഹ് ചെക്കൻ്റെ വീട്ടീന്ന് നാലാം ദിവസം കൊണ്ടുവരും അത് കഴിഞ്ഞ് പിന്നാ ആഹ് ഞാ പിറ്റെത്തെ സൺഡേ ഏഹ് ഇ അവിടെന്ന് ഇങ്ങോട് കൊണ്ടുവരും
ആഹ്
ആഹ് പിന്നാ ആഹ് അത് കഴിഞ്ഞ് വരണത് ഏഴാം മാസത്തിനെ കൂട്ടിക്കൊണ്ടുപോകും പിന്ന ഒമ്പതാം മാസം പിന്നെ കൊച്ചിന്റാ ബൗതീസ് പിന്നാ കാതു കുത്തൊന്നും നമ്മക്ക് അങ്ങനെ ചടങ്ങായിട്ടൊന്നും ഇല്ല
ഞങ്ങൾക്ക് മഞ്ഞൾ കല്യാണം മൈലാഞ്ചി കല്യാണം അങ്ങനെ പലേ കല്യാണം ഉണ്ടും പലേതാണ് ഞങ്ങൾ ചടങ്ങേള് മൈലാഞ്ചി കല്യാണം ആയാലും മഞ്ഞ കല്യാണം ആയാലും ഇപ്പം പുതിയതൊന്ന് എറങ്ങീക്ക്‌ണ് മുന്തിരി കല്യാണം അതും ആഹ് മുന്തിരി കല്യാണം തൊടങ്ങീക്ക്‌ണ് ഇപ്പൊ ഞങ്ങളെ ഈ ചടങ്ങ്
അതെന്ത് കല്യാണ അത്
അത് മുന്തിരീൻ്റെ അങ്ങത്തെ കളറിളള ആഹ് റുസ്സ് സ്സ്ട് ഏഹ് വസ്ത്രം ധരിക്കാ പിന്നെ മുന്തിരി വെച്ചിട്ട് ടേബ്ള്മ്മേ ച്ച്ട്ട് മുന്തിരീന്റെ അങ്ങനെത്തെ കേക്ക് അതൊക്കെ കൊടുന്ന്കാണ്ട് കട്ടെയ്യാം ഞാനത് ചെയ്ത് വെച്ചാ മതി
ഉം ഉം ഉം
ഇപ്പം പലേ ചടങ്ങുകളല്ലേ മൊളേല്
അതെ ഇപ്പ ഓരോന്നിനും ആഹ് ഓരോ കൂടിയ പുതിയ പുതിയ ചടങ്ങുകളൊക്കെ കണ്ടുപിടിച്ചു കൊണ്ട് വന്നെയാണ്
ആഹ് ആഹ്
ഉം
പണ്ടത്തെ മാതിരി ചടങ്ങുകളൊന്നും ഇപ്പോ കൂടുതലായി പണ്ടത്തെ ത്തെ ചടങ്ങ്കളൊന്നും കൊറവാ
പണ്ടത്തെ കല്ല്യ മീൻസ് പണ്ട് ഇണ്ടായിരുന്ന പോലെ ഇള്ള സഹ ഉപകരണൊന്നുല്ലല്ലോ പണ്ട് ഇപ്പൊ ഒരു വീട്ടിൽ എന്തെങ്കിലും പരിപാടി വന്നാ ചടങ്ങൊക്കെ നടത്തുമ്പ ആൾക്കാരൊക്കെ തലേ ദിവസം തന്നെ വന്ന് ഏഹ് എല്ലാ വീട്ടിലും ഉണ്ടോ?
ഇപ്പ പുതിയതായിട്ട് ചടങ്ങോളാണ് ലോർത്തും
ഉം
ഒരു പെണ്ണിന്റെ പ്രസവത്തി കൊണ്ടാവാ ത്രേ ചാടങ്ങ് പലേ ചാടങ്ങുകളാണ് പലേ മോഡലാണ്
ഉം ചടങ്ങളൊക്കെ കൂട്ടി കൂട്ടി കൊണ്ടുവന്നാണ് നമ്മുക്ക് ചടങ്ങും കൂടുതല
ആഹ് അതെ അതെ
ഉം
ഇപ്പൊ ആരും അത് നോക്കണില്ലല്ലോ കൂടുതല്
പ്പ കാശില്ലത്താനും കാ കാശി ഇല്ലാനും എല്ലാത്തിലും കേറിയാണ് ഏ എല്ലാം ചെയ്യലാണ് പണി
ആഹ് അധികം ഉക്കമ്പള ഹ് പണ ഇല്ലാത്ത ആൾക്കാരെ കയ് ഇല്ലാത്ത ആൾക്കാരാണ് ഇപ്പ അധികം ചടങ്ങ് കൂടുതലാക്കണത് ഇല്ലോനാണ് അവിടെ പൈസ കുടിച്ചിട്ടുണ്ട് ആഹ് അതെതെ
ക്കിവരും പക്ഷെ ഇല്ലാത്തവരാണ്
ആ അതെ അതെ
ഉം പിന്നെ എന്താ
ന്തെക്കെയ്
ഞങ്ങളുടെ ഇവിടെ അങ്ങനെ വല്യ ചടങ്ങുകളൊന്നുവില്ല പിന്നെ കണ്ടുപിടിച്ച് വന്നാ ചടങ്ങുകളാണ് കൂടുതലും വരുന്നത്
ആ അതെ അതെ
എൻ്റ അനിയത്തീടെ കല്യാണത്തിന്റെ തലേന്ന് ആഹ് ഉം ഇതാണ് ഉണ്ടായത് ഹൽദി ഉണ്ടായിരുന്നു പിന്നെ മധുരം കൊടുത്ത് അങ്ങനെയൊക്കൊയിരുന്നു
എൻ്റെ അനിയത്തിടെ കല്യാണത്തിന് മൈലാഞ്ചി കല്യാണം മഞ്ഞ കല്യാണം അതൊക്കെയാണ് ഇണ്ടായിരുന്നു അതൊക്കെ ഓരോ ഓരോ ആഗ്രഹങ്ങളാണ് റ്റിയോളല്ലേ പോലെ ആഗ്രഹങ്ങൾ സഹിതം നമ്മള് സാധിച്ചു കൊടുക്കുക അങ്ങനെ അങ്ങനത്തെ വെറൈറ്റി കല്യാണം നമ്മക്കും മാണ്ട അപ്പ അങ്ങനെ ചെയ്തു
ത്തിന് വേണ്ടി ഇങ്ങനെ ഡ്രസ്സ് എടുത്ത് അന്നിട്ട് പിന്നീട് അത് ഒരു ഉപകാരം ഇല്ല ചടങ്ങുകള് കൂടുതല് കണ്ടുപിടിച്ചിട്ട് ഒരു കാര്യോ ഇല്ല
ആഹ് കല്യാണം ക്കും ചടങ്ങുകള് ചെയ്യാനൊക്കെ നമ്മളെ കയ്ൽ എപ്പോഴും പണം വേണം ഉം പണം പണംള്ളവർക്ക് എന്തും ചടങ്ങ് നടത്താം
പണ ഒക്കെ
ഞങ്ങള് ഇപ്പൊ കാത് കുത്ത് കൊണ്ടോവണതന്നെ മക്കളെ വലേ വസ്ത്രം ധരിച്ചി പണ്ടത്തെ ആൾക്കാര് ദൃത്യത്തിമാതിരി കമ്മല വല്ല്യ കമ് കമ്മല മാല അങ്ങനെയൊക്കെ ധരിച്ചിട്ടാണ് ഇപ്പൊ കുട്ടികളെ കൊണ്ടോകല് കാത് കുത്താന് സുന്നത്ത് കല്യാണത്തിന് കൊണ്ടോണത് പലേ വല്യ വല്യ ആൾക്കാരിട്ട വസ്ത്രം ഇട്ട് കൊടുണം വല്യ കുട്ടികളാ അവര് ക്കി കാണ്ടു മുല്ലപ്പൂ വെച്ച്ക്കാണ്ടു തലേല് ഇപ്പൊ മുല്ലപ്പ് കൂട്ടികാണൂ അങ്ങനൊക്കെ സുന്നത്ത്കല്യാണത്തിന് ഇപ്പൊ കൊണ്ടോണത് പണ്ട് അതൊന്നും ഇല്ല. ഇപ്പൊ പുതിയതായിട്ട് നിയ ഒക്കെ നിയമങ്ങളൊക്കെ അങ്ങടുങ്ങടു ഒക്കെ ചടങ്ങുകളൊക്കെ മാറിരിക്കണ് അവ്ടെ.
അതെ അതെ. ആഹ് ഓരോരുത്തർക്ക് എന്തൊക്കെയ ചെയ്യണ്ടന്ന് അറിഞ്ഞുട അതുകൊണ്ട് ചടങ്ങുകളൊക്കെ കൂട്ടി തന്നെയാണ്. പണ്ടാകെ ഒരു കല്യാണം കല്യാണത്തിന്റെ തലേന്നൊരു പരിപാടി പിന്നാ ഈ ഏഴാം മാസത്തില് പിന്നെ ഒമ്പത്. ഇപ്പ അതിന്റെ ഇടയിക്കൂടി ബേബി ഷവർ ആ വളകാപ്പ്. പിന്നാ ഏഹ് ഹൽദി ഏ മെഹന്ന്ദി സങ്കിദ്. ഏ ബാച്ചിലർ പാർട്ടി ഇല്ലാത്ത ചടങ്ങുകളൊന്നുല്ല.
എല്ലാ ചടങ്ങുകളും ഉണ്ട് ഇനി ഇനി വെ ഇനി വെരുന്ന കാലത്തൊക്കെ ഫുള്ളും ഇനി ചടങ്ങളൊക്കെ വല്യതാവും വലിയ ചടങ്ങോളാവും.
ഞങ്ങളെ
ഇനി ഞമ്മൾക്ക് വളർന്ന് വരുന്ന മക്കളിനി വല്യ വല്യ ചടങ്ങുകളാ കുടുന്നത് കൂട്ടല്
അതെ അതെ.
ഞമ്മളൊക്കെ ഇപ്പ ഈ ചടങ്ങ് കൊറച്ച് കാണണ്ട് ഇനി ഞമ്മടെ മക്കള് വലുതാവുമ്പോ ആ നമുക്ക് പുതിയത് പുതിയത് കാണാ ചടങ്ങുകൾ ഇല്ലാത്ത ചടങ്ങോള് കുടി അവര് കൊണ്ടുവരും. അതാണ് ഇപ്പ ചടങ്ങുള്ള കാര്യങ്ങള്
ആഹ് പിന്നെ നിങ്ങക്കൊക്കെ അവിടെ ഈ ചടങ്ങുകളി ആം ആ ഡ്രസ്സ് ഒകെ എല്ലാവരും ഒരേ പോലത്തേക്കെയണോ എടുക്കണെ? അല്ലെങ്കി ഇഷ്ടള്ളതൊക്കെ ഇടോ?
ഡ്രസ്സ്‌കൾ എട്ത്ക് എല്ലാരും
വീട്ടില് ഈയടുത്ത് വല്ല പരിപാടി ഇണ്ടാര്ന്ന?
ആ വീട്ടില് ഇപ്പൊ അനിയത്തിടെ കല്യാണം കഴിഞ്ഞ് പരിപാടിയൊക്കെ കഴിഞ്ഞ് ഇപ്പൊ. അവളിപ്പൊ അങ്ങനത്തെക്കെ ചടങ്ങൊക്കെ കഴിഞ്ഞു മൈലാഞ്ചി കല്യാണം മഞ്ഞകല്യാണം. ചടങ്ങളൊക്കെ കയിഞ്ഞ്.
ആപ്പിന്നി വരുല്ലേ പരിപാടി വരുവല്ലേ?
ആ ഇനിയൂണ്ട് പരിപാടികളൊക്കെ ഓരോ വരാനും ഓരോത്തിരി.
ആഹ് ആഹ്
ഓഹോ
പിന്നെ എന്താ ഭക്ഷണം കഴിച്ചോ?
ഫുഡ് കഴിച്ചിട്ടില്ല കഴിക്കാൻ പോന്നു പുട്ട്ണ്ടാക്കി. കറിയിരിക്കുന്നുണ്ടാരുന്നു ഇനി ഫു ഡ് കൊടുക്കണം ചെറുദിനെ കെടത്തി ഒറക്കണം.
ആഹ് ആഹ് ഉം ഉം
കഴിഞ്ഞാടെ ഫുഡ് ഇപ്പ മഴയില്ല നേരത്തെ ഇണ്ടായിരുന്ന് എപ്പൊക്കെടക്കും ഇനിയപ്പ
കെടക്കാൻ മക്കളൊക്കെ ഒറങ്ങിട്ട് ഒന്ന് ഒറ കിടക്കണം എല്ലാതെ നമുക്കും ഫസ്റ്റ് കെടുക്കാന് പറ്റൂലല്ലോ അപ്പൊ.
ആഹ്
ചെറിയ ആള് ഒറങ്ങണം ഒറങ്ങിയാലേ നമ്മുക്ക് ഒന്ന് തല ചയ്ക്കാൻ പറ്റുള്ളു
അതെ അതെ
കുഞ്ഞ് ഏഹ് കുഞ്ഞി ചെറിയ കുഞ്ഞാണോ
ആഹ് ആഹ് അതെ അതെ
ആഹ് ആഹ് ഓ ഒ കാതക്ക കുതിയ
ഇല്ല ഇല്ല അല്ല ആപ്പാക്ക് ക്കിപ്പത്തന്ന വാണ്ട ആപ്പക്ക് രണ്ടു വയസ്സായിട്ട് കുത്താണ് പറഞ്ഞു അപ്പൊ അങ്ങനെ കേക്കാവിചാരിച്ചു ചടങ്ങു ആഹ് ആഹ്
ആണാ അങ്ങടെ ഇവിടൊക്കെ കുഞ്ഞിലേ കുത്തുട്ടാ. മൂന്നു നാല് മാസോളപ്പ തന്നെ കുത്തും.
ഞങ്ങള് വിടെ മൂത്ത ആൾക്കും രണ്ടുയസ്സായിട്ടന്നെ ചട ചടങ്ങുകൾ കഴിച്ചി കാ ത് കുത്ത് കഴിച്ചത്. അതേപോലെ തന്നെ ഇപ്പ മൂന്നാമത്തെ ആൾക്കും അതേപോലെ തന്നെ ചടങ്ങൊക്കെ. ആഹ് ആ ആ അങ്ങനെ ചടങ്ങാക്ക ച്ച് അപ്പൊ അപ്പൊ ഫസ്റ്റ് തന്നെ ഒരു ഇതില്. ഓള പെറന്നാളിന്റെ വശ്തന്ന വേദനക്കണ്ട ജരിച്ച്. രണ്ടാമത്തെ പെരുന്നാളിനത് ഇതാക്കജയിച്ച്. കാതുത്തായിച്ച്.
ആ, ഓ, ഓ, ഓ ഇപ്പങ്ങനെ മറ്റേ ആ കുഞ്ഞ് ഏ ഒപ്പനാട ആ സംഭവം ഡ്രസ്സ് പോലത്തേക്ക് ഇടിച്ചിട്ട് കൊണ്ടോവും അല്ലെ.
അത് ഞങ്ങള് അങ്ങനെ ചെയ്യലില്ല്യ അദികോം. ഞങ്ങള്, ഞങ്ങളെ ഇപ്പത്തെ ഇവിടത്തെ ആൾക്കും അങ്ങനെ ഇഷ്ടല്ല അങ്ങനെ അല ആക്കികാണ്ടുള്ള ത് ഇഷ്ടല്ല.
ഉം, ഉ
ബാക്കിയുള്ളോർ ചെയ്തോട്ടെ. നമ്മളത് ചെയ്യേണ്ടല്ലന്നുള്ള ഇതിലാണ് ഇവിടെ.
ആഹ് ഒരണക്കെ നല്ലതാണ്. ഏ കൊച്ചുങ്ങളും ഇറിട്ടേഷനാവും.
ആഹ്. മക്കൾക്ക് അത് സൊയിര്യകേടും എല്ലത് കുട്ടി തയ്ക്കല്ലേ.
ഉം
ഇതാവും. പിന്നെന്താ അവ് ഇടെ ഇതൊക്കെ കല്യാണ സ ആൾക്കാരൊക്കെ ഇങ്ങരൊക്കെ
കല്യാണ സൽക്കാരൊക്ക തലേന്ന് ഒര് പരിപാടി. തലേന്ന് ഒര് പരിപാടി. പിന്നെ കല്യാണം കഴിഞ്ഞാ അന്ന് രാത്രി അങ്ങനെയൊക്കെ പോണ്‌
പിന്നെ പരിപാടികൾണ്ടായിരുന്നു. കല്യാണം അങ്ങനത്തെ സൽക്കാരങ്ങ പരിപാടികളൊക്കെ.
കഴിഞ്ഞു, കഴിഞ്ഞു ക, ഴിഞ്ഞു എന്റെ അനിയത്തിര കല്യാണം കഴിഞ്ഞു ഒരു വർഷം കഴിഞ്ഞ്. അതോട് കൂടി കഴിഞ്ഞു പിന്നീട് പരിപാടിയൊന്നും വന്നിട്ടില്ല. പിന്നെ കസിൻസ് പിന്നക്കെ പരിപാടിയ. ശരിഎങ്കി.
ആഹ.